ഹലോ.
ആഹ്
ആഹ് പറയ് ഇന്നോട് പടി ദേ
ആണോ?
ഉം
ഉം ഇവടെ അവടെ മഴൊക്കെണ്ടോ?
ആഹ് ഇവടെ തെളിഞ്ഞെടീ ഇപ്പം തെളിഞ്ഞിരിക്കുവ.
ആഹ്
ഉം ഞാനിങ്ങനെ മായാനദിയിലെ പാട്ട് കേക്കുവായിരുന്നു.
മായാനദി ക്ക്യക്കോ ഏത് പാട്ടാ?
മിഴിയിൽ ലെന്ന് മിഴിയിലേക്ക്.
ഓ ഇപ്പഴോ അതൊക്ക്യെണോ കേക്ക്ന്നെ.
ആഹ് അത് ഭയങ്കര തല്ലേ മെമ്മറി.
എന്ത് ത്ര പെർവ് ഇത്ര ഓർക്കാനും മാത്രം എന്തു മെമ്മറിയുളെ.
കോളേജല്ലേ ഒള്ളേ പിന്നെ എന്നാ ഓർക്കാനുള്ളേ?
ആഹ്
ആഹ് കോളേജ് ലൈഫ്.
ആഹ് കോളേജ് ലൈഫിലെന്താ ഇത്ര മറക്കാൻ പറ്റാത്ത ഓർമ്മകള് കേക്കട്ടെ
എടീ ഞങ്ങടെക്കെ കോ ക്യാമ്പസ് നല്ല സൂപ്പറ് ക്യാമ്പസായിരുന്നു അടിപൊളി ക്യാമ്പസ്. പ്രകൃതിരമണീയതയമായ ക്യാമ്പസ്.
ക്യമ്പസ് ഓക്കെ അതൊക്കെ എന്ത് മറക്കാപറ്റാ ഓർമ ക്യാമ്പസാണ് മറക്കാൻ പറ്റാത്തെ
എടീ നമ്മള് സ്കൂളിൽ അടച്ച് പൂട്ടി സ്കൂളി പഠിച്ചിട്ട് നമ്മളൊരു ഓപ്പൺ ക്യാമ്പസിലേക്ക് പോവുമ്പോ എന്ത് രസവായിരിക്കും. അതമ്മട സ്വപ് നങ്ങളല്ലേ വീട്ടീന്ന് മാറി ഹോസ്റ്റലിൽ നിക്കുന്നു തോന്ന്മ്പോ വെരും തോന്ന്മ്പോ പോകും. കോളേജ് ഹാപ്പി നമ്മള് ഹാപ്പി ഫുൾ വൈബ് മൂഡ്. നമ്മടെ പ്രായം എല്ലാം സെറ്റാവും പിന്നെ വൈബിനൊട്ട അന്തരീക്ഷം ആണെങ്കിൽ നമ്മള് പിന്ന പറയും വേണ്ടാ ആഹ് അത് ശരിയാ
ആഹ്
ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാരുന്നു പിന്നെ മറ്റേ സഖാവ് കവിതയൊക്കെ വരത്തില്ലേ
ഉം അതെ
സഖാവ് കവിതയൊക്കെ എഴുതി അപ്പ പാ ഞങ്ങടെ കോളേജിലൊക്കെ പാർട്ടി ഒണ്ടായിരുന്നു അപ്പൊ അടിപൊളിയായിരുന്നു. അപ്പൊ അതും ആ സമയത്താ മറ്റെ സഖാവ് കവിത ആ ചേട്ടനെഴുതി ആ ചേ ചേട്ടനെഴുതി ആ ചേച്ചി പാടി ഹിറ്റായത്
ആണോ
ആഹ് അപ്പൊ എവിടെ പോയേച്ചാലും ഇതാ, പ്രേമമായിരുന്നെന്നിൽ സ
ആഹ് അതെ ആഹ് ഓർക്കുന്നുണ്ട് ഞാൻ
ആരെ കണ്ടാലും ഇതാ
ആഹ്
മുണ്ട്, എല്ലാരും അപ്പത്തെ മുണ്ടും ഷർട്ടും ആണല്ലോ. അല്ലടീ ആ ഒരു സമയത്ത് ഞങ്ങടെ കോളേജിലൊക്കെ മുണ്ടും ഷർട്ടും ഭയങ്കര ഇതായിരുന്നു, ഏഹ് എന്നാ ഒന്നങ്കി ഒരു ബ്രൗണ് അല്ലെങ്കി ഒരു ഒരു വെള്ള പോൽത്തെ ഒരു ഓഫ് വൈറ്റ് കളർ ഷർട്ട് കാണും മുണ്ടും ഭയങ്കര ട്രെൻഡായിരുന്നു ആ ഒരു സമത്ത് ഞങ്ങടെ കോളേജില്, അപ്പൊ ഏഹ് ആ കോളേജിൽ തന്നെയാണല്ലോ ഈ കവിത എഴുതിയേക്കുന്നേ അപ്പൊ അപ്പൊ എപ്പോഴുതായിരുന്നു എപ്പൊക്കെ എന്നാണേലും ഈ പാട്ടിങ്ങനെ വരും. ആഹ് എന്നാ ഭയങ്കര രസാന്നറിയോ. അതായത് മൊത്തം മരങ്ങളാ, രണ്ട് സൈഡും മരങ്ങളാ, അപ്പൊ താഴെ ഗ്രൗണ്ടാ അയിന് താഴെ വല്യ ഗ്രൗണ്ടാ അപ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നുകഴിയുമ്പോഴ് ആദ്യം ഈ പാട്ടാ വരുന്നേ, വേറെ പാട്ടൊന്നും അങ്ങട് വരത്തില്ല സഖാവ് കവിത. അടിപൊളി കവിതയും ആ സൗണ്ടും എല്ലാം കൊണ്ടു പൊളി
ആണോ
ആഹ് അതാണ് പിന്നെ മറ്റേ ഇതില്ലേ വാകപ്പൂ
ആഹ്
ആഹ് ആ സമയത്താ മെക്സിക്കൻ അപാരതയൊക്കെ സിനിമ വരുന്നെ
ആണോ
അതൊക്ക്കൂടെ വന്നപ്പോത്തേക്കും ഫുള്ള് ആ പാട്ടും ആ സിനിമയും എല്ലാം കൂടെ ആയപ്പോ ക്യാമ്പസ് പ്രണയങ്ങൾ ഭയങ്കരമായി പൂത്തുലഞ്ഞു
ആഹ്
ആയപ്പൊ ഭയങ്കര രസാ
ഉം ഇപ്പൊന്നും പ്രണയൊന്നുല്ല, പ പണ്ടൊക്കെയായിരുന്നു പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു പ്രണയമായിട്ട് കണ്ടത്, എന്ന് വച്ചാൽ പണ്ടത്തെ പ്രണയം എല്ലാം കണക്കാ എന്നാലും ഒരുമാതിരി പ്രണയം എന്നൊക്കെ പറയുമ്പോ ഒരാള് അങ്ങനൊരു ഒരാത്മാർത്ഥതയൊക്കെ പണ്ട് ഇപ്പൊള്ള പ്രണയം ഉണ്ടായിന്ന് എനിക്ക് തോന്നി ഇപ്പ അങ്ങനെന്നല്ല
ശരിയ എഴുപത് ശതമാനം എഴുപത്തഞ്ചു ശതമാനക്കെ പണ്ടത്തെ പ്രണയമായിരുന്നു സൂപ്പർ എന്നന്ന് വെച്ചാ
ആഹ്
പോകുന്ന പേ ഒരു പേടിയുണ്ട് പ്രണയിച്ചാരു ഉള്ള ഒരു പേടിയുണ്ട്
ആഹ് അതിപ്പോ ഇപ്പൊ കല്യാണം കഴ്ച്ചച്ച് ജീവിക്കുന്നവരോട് ചോദിക്കണം അവ ഇതൊ പ്രണയമല്ലായിരുന്നു ഇപ്പൊ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കൂടുതൽ ശ്രദ്ധ ണ്ടോ ഈ പേരന്റ്സ് ലവ് മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് അവര് ലവ് മാരേജ് ചെയ്യിപ്പിക്കത്തില്ല മാ ക്സിമം അവര് അത്രേ ഹാപ്പിയാണെങ്കിൽ ആഹ് അവർ അത്രയും ഹാപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങളും പ്രേമിച്ച് കെട്ടിക്കൊള്ളാൻ പറയ ത്തില്ല പക്ഷെ അവരാരും ചെയ്യത്തില്ല കാരണം അവർക്ക്റിയാം ഇങ്ങനെ ആയി പോവും ലൈഫ് മക്കടെയന്ന് അതുകൊണ്ടല്ലേ അങ്ങനെ നടക്കാത്തെ പ്രേമമൊക്കെ ഒരു ഘട്ടത്തിലേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ജീവിതമാ ഇങ്ങോട്ട് ഉം
ആഹ് അങ്ങനെ എന്നിട്ട് ഞാന എപ്പോഴും ഓർക്കും അത് സത്യമായിരിക്കുംടി ആണ് ഓരോരുത്തരനുഭവം അല്ലേ പറയും നമ്മൾ ജീവിക്കാത്ത കഥകളല്ലാംനുവം ഭവങ്ങളെല്ല കഥകളാെ പറയുന്ന പോലെയാ
അതെ അതെ കഴിഞ്ഞ ദിസം ഞാൻതത് എവിടെയക്കെ ഇട്ട് ഇങ്ങനെ പറയുന്നത് നമ്മള ചോയിച്ചാ മാത്രല്ല നമ്മള ഇങ്ങനെ നമ്മള് തീരെ ചിന്തിക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ഞാനും ഇങ്ങനെ വിചാരിക്കും കഴിഞ്ഞ ദിസം ഒരു പെണ്ണ് പത്തൊമ്പത് വയസേ ഉള്ള അത് കേട്ടട്ടായിരുന്നോ പ്രസവെച്ചിട്ട് ജനലി
ആ പുറത്ത് ആ കളഞ്ഞ പുറത്തേക്ക് കളഞ്ഞത് വയറവേനയാന്ന് വന്നിട്ട്
അതെ അത് ഞാൻ ആലോയിക്കവാ നമ്മുടെ ഒരു കയ്യോ എന്തേലും ജസ്റ്റ് ഒറ്റ് മുറിഞ്ഞാൽ ഇവിടെ ഇളക്കും ഇവിടം അയ്യോ അയ്യേ വേദനയാന്ന് പറഞ്ഞു ഇല്ലേ അപ്പം പ്രസവിക് അതാ കുഞ്ഞിന എടുത്ത് ജെല്ലിക്കൂടെ കളയാനുള്ള പത്തൊമ്പത് വയസ്സുള്ള ആ കൊച്ചിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് കണ്ടോ അവരുടെ മ മനസ്സെ മാറി
ആഹ് ആ ഇപ്പോഴത്തെ പിള്ളേരു മൈൻഡ സെറ്റ് എങ്ങനൊക്കെയാ ഒരു മടിയില്ല അതെ
ഒരു കൊച്ചിറക്കന് ഒരു വയസ്സ ഒള്ളെ അല്ല ഒരു വയസല്ല ഒന്നാം ക്ലാസ് പഠിക്കുന്ന അവൻ വീണീയിട്ട് ഞങ്ങളുടെ അടുത്തുള്ളതാ കുഞ്ഞാ വീണീയിട്ട് ഇവനെ കൊണ്ട് ആശുപത്രി കൊണ്ട് ഇവന് മൂന്നോ നാലോ സ്റ്റിച്ച് ഇട്ട് നെറ്റിക്ക് കരഞ്ഞില്ലന്നവൻ അസ്ഥിച്ചിട്ടിട്ട്
ഏഹ്
ആഹ് അവങ്ങനെ ആ അവൻ ഇങ്ങനെ ഇരിക്കുവ അപ്പ ഞാനങ്ങനെ ആലോയിച്ചു എന്നിട്ട് എന്റ അടുത്ത് വന്നിട്ട ഇങ്ങനെ പറഞ്ഞു കരഞ്ഞില്ലാന്ന് പ്പ ഞാൻ വിചാരിച്ച ചുമ്മാവ നമ്മളിങ്ങനെ ചുമ്മാ പറയല്ലോ അപ്പൊ അവന്റെ ചേച്ചിയോടൊക്കെ ഞാൻ ചോയിച്ച് അപ്പൊ അവര് പറയാ ഇ ഇവ ഇങ്ങനെയ നോ രിക്കുവാന്ന് ഞാനൊക്കെ ഇടടെ ഒപ്പത്തിന്റെ ബോധം കെട്ടിട്ട് പിന്നെ ഇര്ന്ന് തുന്നേണ്ട വന്നേന അവര്
ആഹ് അപ്പൊ എല്ലാർക്കുംത് ഒന്നിനും സീരിയസ്നെസ് ഇല്ലല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും സങ്കടമാണെങ്കി ഏഹ്
ഇല്ലന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കരയുന്ന വലിയ നാളംകേട അങ്ങനെയൊക്കെ പിള്ളേർ കുഞ്ഞിലെ തന്നെ മനസ്സി വിചാരിച്ച വെക്കും ആമ്പിളരാ എള്ളാവരെല്ലാം ഇങ്ങനെ കരയുന്നത് മറ്റുള്ളവരു മുമ്പേ നമ്മുടെ ഇമോഷൻ കാണിക്ക ന്ന് അങ്ങനേ പിള്ളേര് തീരുമാനിച്ച് വെച്ച് അങ്ങനേ ചെയ്യും നമ്മളേകൊണ്ടൊന്നും പറ്റത്തില്ല നമ്മക്ക് പെട്ടെന്ന് വീണ് കഴിഞ് വീണു ഞാനൊക്കെയാണെ ഞാൻ അവിടെ എളക്കും അയ്യോ പോയേ എന്റെ ചെരുപ്പ് പോയേ
നമ്മക്കൊക്കെ എന്താ പണ്ടത്തെ കാലത്ത് നാണം പറഞ്ഞ സാദനം അറിയത്തില്ല
ആഹ്
ആഹ് അതാണ് പ്രത്യ ഇപ്പത്തെ പിള്ളേർക്കെല്ലോ അങ്ങനെയാ ഇച്ചിരി കൊറച്ചില് തോന്നു പെട്ടെന്ന് പെട്ടെന്ന് അവരെ ഈഗോ ഭയങ്കര ഈഗോ ഹേർട്ട് ചെയ്യും
ആഹ് ആ പക്ഷെ അതൊന്നും നല്ലതല്ല ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വാർത്തയ്ക്കാത്തൊരു കൊച്ചിറക്കൻ അവന്റെ അനിയനോട് റിമോട്ട് ചോയിച്ചിട്ട് ട്ടാചെറുക്കൻ കൊടുത്തില്ല കൊച്ചു പിള്ളേരല്ലേ അപ്പം കൊടു പോയി ആത്മഹത്യ ചെയ്ത് ഒന്ന് ആലോയ്ച്ച് നോക്ക് റിമോട്ട് ജസ്റ്റ് കൊടു കാഞ്ഞ് അങ്ങനെ ചെയ്തതെങ്കി നമ്മളൊക്കെ എന്ത്‌ റിമോട്ടിന് അടി ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞിലേ
അതെടി ഈ റേ ഈ ഇപ്പത്തൊള്ള പരസ്പര ബന്ധങ്ങളുടെ പ്രശ്നങ്ങളാ അതൊക്കെ ഇപ്പ കൂടെപ്പെറപ്പ് നമ്മള് ക്കെ പണ്ട് നമ്മള് അങ്ങനെ വഴക്കൊടുക്ക നല്ല അടിവെക്കും ചെലപ്പോ നമ്മള് അട് ച്ച് ഭിത്തി കേറ്റും എന്നാലും കൊറെ കഴിയുമ്പോ നമ്മള് മിണ്ടിക്കൊണ്ട് ചെല്ലത്തില്ലേ
ഉം അതെ
ആഹ് പക്ഷേ ഇപ്പത്തെ പിള്ളേർക്ക് അതൊന്നും പറ്റത്തില്ല അവർക്ക് ഇപ്പ ഇപ്പ വെച്ച് വീട്ടുകാർ അങ്ങനെ വളർത്തുന്ന കൊണ്ടാടി ഒരു കാര്യം നമ്മളൊക്കെ എത്രണ്ണം ഒണ്ടേലും വേണെ തിന്നോന്ന് പറഞ്ഞ വീട്ടുകാർക്ക് അങ്ങനരു ചിന്തയല്ലേ ക്കെ ഒണ്ടെങ്കി എല്ലാം ഒന്നിച്ച് കഴിച്ചോണം ഇല്ലേ ഇല്ല ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ കാണത്തൊള്ളൂ അപ്പൊ നമ്മള് അങ്ങനെ വളർന്നോകൊണ്ട് നമക്കത് പ്രഷ്നല്ല ഇപ്പ അങ്ങനെ അല്ലല്ലോ എനിക്ക് ദോശ മതി മറ്റേ രണ്ടാമത്തെ പറയാ എനിക്ക് അപ്പം മതി അപ്പോ രണ്ടുപേരെ ഇഷ്ടത്തിന് ഒണ്ടാക്കി കൊടുക്കുന്ന കൊണ്ട് അവര് അവരെ സ്വാർത്ഥതയാ ആഹ് പരസ്പരം സ്നേഹം ഇല്ല സ്നേഹത്തെ ആ സ്നേഹം കരുതലൂല്ല
അതുപോലെ എ പണ്ടൊക്കെ ആണെങ്കി ഇപ്പോ ഒരു എന്തോ വന്നാലും നമ്മള് സഹോദങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ച്ചാലും വേറൊരാള് അടിക്കുമ്പോ നമ്മള് പോയിട്ട് എന്തോ ചെയ്യും തടയും എന്റെ അനിയനെ അടിക്കില്ല അല്ല എന്റെ ചേട്ടനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പണ്ട് ഇപ്പം കൊട്ടേഷനാണ് കൊടുക്കുന്നത് അനിയനെ കൊല്ലാനും ചേട്ടനെ
ആഹ് അത് സത്യം യ്യോ ന്റെ ദൈവമേ ഓർക്കാനേ പേടിയാ
അങ്ങനെ ഒരു കാലം ഇപ്പൊ ട്ടീച്ചേഴ്സിനെ ഒക്കെ തല്ലാനൊക്കെ നമ്മള് ഈ സിനിമായിൽ കാണുമ്പോ നമുക്ക് ചിരി വരും ഇപ്പൊ ഒരു സ് സിനിമയണ്ടല്ലോ മറ്റെ ആന്മരിയ കലപ്പിനാണന്ന് പറയുന്ന ആ സിമയ്ക്കാത്തൊക്കെ കൊട്ടേഷൻ കൊണ്ട് നമുക്കതൊക്കെ കാണുമ്പോ ചിരിയല്ലേ പക്ഷേ ശരിക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഒണ്ട് ഒരു പ്രിൻസി ഒരു ഇത് കണ്ടതാ കേരളത്തിന് വെളിയിലാ ആ പ്രിൻസിപ്പാള് ഈ ഈ കൊച്ചിറക്കനെ ഒരു ഏഴിലോ എട്ടിലോ ഒമ്പലോ അങ്ങാണ്ടാ ആ ചെറുക്കനെ വിളിച്ചിട്ട് എന്തോത്തിനൊ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവ അപ്പൊ ഇവൻ നേരെ തിരിഞ്ഞ് നിന്ന് പ്രിൻസി പ്പളിനോട് ദേഷ്യപ്പെടുവാ ആ ഒരു രീതിയില് മലയാളമല്ല സംസാരിക്കുന്നത് അപ്പ ആ ഒരു രീതല് നമുക്ക് കേക്കുമ്പോൾ മനസ്സിലാവല്ലോ ആ ഒരു രീതിക്കാണ് തിരിഞ്ഞ് സംസാരിക്കുന്നത് എന്നാ അതൊരു പ്രിൻസിപ്പളാണ് അവരോട് അങ്ങനെ സംസാരിക്കരുതൊന്നും ഇല്ല ഇപ്പത്തെ പേരെന്റ്സു അങ്ങനാ ഒരു ഒരു കൊ കൊച്ചൊരു തെറ്റ് ചെയ്തിട്ട് വന്നാലും ആ പിള്ളേരു സൈഡ് നിക്കുവെന്നു പേരൻസ് നിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പാ
ആ എ പിന്നെ സപ്പോർട്ട് അടി എല്ലാം പിള്ളേർക്കെല്ലാം സപ്പോർട്ട് അല്ലേ ഇപ്പൊ. പൈസ ഒണ്ട് സപ്പോർട്ട് ചെയ്യും. അവര് ഈ പേരൻസ് നമ്മള് പണ്ടൊക്കെന്ന് ന്നറിന്ന നമ്മള് അഛനേം അമ്മേം നോക്കി നമ്മള് ഓരോ കാര്യങ്ങളും പഠിക്കുന്നേ അല്ലേ നമ്മള് കുടുംബത്ത് ഇള്ള ആരേലും നോക്കി നമ്മള് പഠിക്കുന്നേ റോൾ മോഡൽ എന്ന് പറയുന്നേ. ഇപ്പത്തെ പേർക്ക് അങ്ങനെന്നു ആ വീട്ടുകാരേ അങ്ങ് മാറ്റി അവര് ആദ്യമേ മാറ്റും. ഇങ്ങനെയാണ് അവടെ ഇങ്ങനെയാണ് അവളോട് അങ്ങനെ പറയരുത് അവൾക്ക് അവളോട് മിണ്ടരുത് അങ്ങനെ എല്ലാം അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് പിള്ളേരിങ്ങനെയായി ഭയപ്പെടണം ഇനിയുള്ളക്കാലം.
ഫോൺ കൊടുക്കു ഉം ഇപ്പൊ നമ്മൾ ആരോടും ഇപ്പഴത്തെ കൊച്ചു പിള്ളാരോടൊക്കെ ഇന്ന് നമ് ചോയ്ക്ക നമുക്ക് അവരുടെ മൈൻഡ് മൻസ്സിലാവും. ഇപ്പ ബസ്സ്ലൊക്കെ ഇരിക്കുമ്പോ ആ ലവ് സ്റ്റോറി പറയ്ന്നേ കേൾക്കാം കൊച്ചു പിള്ളാര് അയ്യോ അവൻ വിളിച്ചില്ലെടി അവൻ ജോലിക്ക് ഇത് കൊച്ച് പിള്ളാരാ പിള്ളേര പത്താം ക്ലാസിൽ പഠിക്കുന്ന. പിള്ളേർ പറയണ കേൾക്കണം അവൻ ഇന്നലെ വീഡിയോ കോൾ ചെയ്തായിരുന്നു വൈകീട്ട് ഇവർക്കൊക്കെ ഫോൺ എവടെ ഞാനപ്പ ഇങ്ങനെ ആലോയ്ക്കും ഇവർക്കൊക്കെ പത്താം ക്ലാസ്ൽ പഠിക്കുന്ന നമുക്കൊന്നും ഫോണില്ലാലോ.
അ ഇപ്പ മറ്റേ മറ്റേ ഈ സംഭവം ഓൺലൈൻ പഠനമാണ് ഇവരേ നശിപ്പിച്ചേ പകുതി പേരേയും.
ആഹ് അതെ
അവരൊരു നല്ല കാര്യം ചെയ്താ പക്ഷെ ഇവര്
അതെ ചെലതൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നതും ഉണ്ട്.
ആഹ്
ഉം
പിന്നെന്നെ നല്ലത് നായക്കി പറഞ്ഞിട്ടില്ലന്ന് പറയുന്ന അവസ്ഥ ഇവരുടെക്കെ കാര്യം. നല്ലതാണേ എന്നാല് ചെയ്യാനിട്ടവർക്ക് താല്പര്യല്ല ചെയ്യത്തൂല്ല.
അതെ അതെ അതെ
എങ്ങനെ ഉപയോഗിക്കണ